ആ
കേക്ക്ന്നില്ലേ?
ആഹ കേൾക്ക്ന്നുണ്ട് കേൾക്ക്ന്നണ്ട്.
ആഹ് പിന്നെ എന്താണ് വിശേഷം?
വേറെ എന്തൊക്കെയാണ് സുഖാണ് കൊഴപ്പൊന്നുംല്ല എന്തൊക്കെയാ അവിടത്തെ വിശേഷങ്ങളൊക്കെ മക്കളൊക്കെ ഒറങ്ങിയോ
ഏ ആഹ് പിള്ളേര ക്കോറങ്ങിന്നേ ഒരു പരിപാടി ഇണ്ടായിർന്ന് ഒരു ഒരു ഇരുപത്തട്ട് അയ്ന് ഒരു ചെറിയ മോതിരം വാങ്ങിക്കാൻ പോയത് എന്താണ് സ്വർണ്ണത്തിന്റെ വെല
ഉം ഇപ്പൊന്ന് കൊറഞ്ഞിട്ടുണ്ട് തോന്നുന്നു
അഹ് ആഹ് കൊറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു ചെറിയ സാധനത്തിന് പത്ത് രൂപയൊക്കെ ആഹ് ഒരു ചെറിയതിനൊക്കെ പതിനായിരം രൂപക്കാണ് പറയണത് ആഹ് ഒരു രക്ഷ ല്ല അതിലും ബേദം കാശ് കൊടുക്കാന്ന് വെച്ച് അവരെന്താന്ന് വെച്ചാൽ വാങ്ങിക്കട്ടെ നമ്മൾ ദീ ചെറുതൊക്കേ വാങ്ങിചിട്ട് പോയി്ട്ട് എന്ത്ചെയ്യാനാ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യല്ല്യ അവര അത് മാറിയൊക്കെ വരുമ്പോ നല്ല പൈസയാവും ഉം ഇത്രയും വില ഇന്നത്തെ കാലത്ത് പിള്ളേരുടെ കല്യാണത്തിനൊക്കെ എന്ത് ചെയ്യുന്നു
ഏ ഇപ്പൊന്ന സ്വർണം കൊടുക്കലല്ലേ
ആഹ് അത് ശരിയാണ് ഇപ്പോഴത്തെ പിള്ളോരൊക്കെ പറയണത് അക്കൗണ്ടിൽിട്ട് തന്നാൽ മതി പൈസ അത്യാവശ്യത്തിന് ഇടാനുള്ള മല വള കമ്മല് വളയൊന്നും വേണ്ട ഇപ്പൊ പിള്ളേർക്ക് എല്ലാം ആഹ് അതെ അതെ ഒന്നോർത്ത വേണ്ട എന്തി
അല്ലാതെയോ അന്ന് പിന്നെ ഒരു പതിനഞ്ച് പവൻ പതിനഞ്ച് ലക്ഷത്തിന്റെ മോളിൽ വേണ്ടി വരില്ലേ
ആഹ് പിന്നെ പിന്നെ അത്രയും പൈസ ഉണ്ടെങ്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇപ്പ പിള്ളേര് പറഞ്ഞത അക്കൗണ്ടിൽ ഇട്ടാ മതി അല്ലെങ്കിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം മേടി ചോട്താലും മതി അവർക്ക് ഏറ്റവും നല്ലത് അതാവുമ്പോ അവടെ ന്നൂളും ഭാവിൽ ഒരു വീട് വെ ോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ മതി ഇത് ചിലപ്പോ കെട്ടിച്ചുകൊണ്ട് പോണ സ്ഥലത്ത് അവിടെ തന്നെ ചെലപ്പോ ഇത് വിറ്റോ പണയം വെച്ചോക്കെ- പോയി കഴിഞ്ഞ അവസാനം ഒന്നു ഇല്ലാത്ത അവസ്ഥൽ തിരിച്ച വരേണ്ടത് ഇതും വരും
അങ്ങനെ ഞമ്മൾ എത്ര ന്യൂസുകളായി കേൾക്കണ
ആഹ് അതെ അതെ ഇപ്പ അതിന് വേണ്ടിട്ട് എന്തും ചെയ്യാനായിട്ട് ആ ഒരു മടിയില്ലല്ലോ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ ആത് ഉള്ളവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് സാധാരണക്കാരേക്കാള് കൂടുതല് കൂടുതലുള്ളവരാണ് ഈ പ്രശ്നം
ഞാന എപ്പോളാ ന്യൂ ന വിസ്മയസ്മയ ആ ന്യൂെസ് ക്ക എന്താലേ ഉ ഉത്തര ഉത്തര ഉത്തര ആ ഉത്തരയല്ല സോറി ഉത്ര ഉത്ര വധ ക്കേസ് നല്ല ഓർമ്മുണ്ട് അതൊക്കെ എങ്ങനെ പറ്റുന്നില്ലേ അവർക്കൊക്കെ എത്രയും നൂറ്റൊന്ന് പാ സ്വർണട്ട് കൊടുത്തിട്ടുണ്ട് കാറ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവർക്കൊക്കെ ആ ആദ്യ മേടെ ഹസ്ബൻണ്ട് ക്കെ ഗവൻമെന്റ് ജോളി
ആഹ് നല്ല ജോലിയ അല്ല അയാളുടെ ജോലിയൊക്കെ പോയില്ലോ ശെരിക്കും അങ്ങനെ തന്നെ ചെയ്യണം ആഹ് എന്നിട്ട് എന്തിനാണ് ഒരാളുടെ ആ പെണ്ണിന്റെ ജീവനും പോയി ജീവിതവും പോയി എല്ലാം പോയി
തെളിഞ്ഞോ അല്ലപ്പോ അവൻ ജാമ്യത്തി ഇറങ്ങിട്ടുണ്ട് കഴിഞ്ഞ ന്യൂസില് കണ്ടിരുന്നേ
ഓ ആഹ് എന്തായിട്ട് എന്താ കാര്യള്ള അല്ല ജീവിതം പോയില്ലേ ആഹ് ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയാ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഒക്കെ ഭാഗത്ത് ഇപ്പൊ തെറ്റുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പൊ പെൺകുട്ടികളാണെങ്കിലിൽ ല്ലേ ഇപ്പം ആ കല്യാണം കഴിഞ്ഞ് വേറെ പോണു അങ്ങനെ ഇങ്ങനെ
ഇപ്പം മിനിഞ്ഞാനണ്ടോ പൂനെയില ഒരു എന്താ പറയാ കല്യാണം നിശ്ചയിച്ചിട്ട് കാമുകന് വേണ്ടി
ആഹ് പെണ് ആ അതെ അതെ ആ പെണ്ണിൻ അതെ അതെ ഓ അതെന്തൊരു കഷ്ട്ട വേണ്ടെങ്കി വേണ്ടാന്ന് പറഞ്ഞാൽ മതിയല്ലോ അതും അവരാണെങ്കി വളരെ അടുത്ത കൂട്ടുകാരും ആ കുടുംബക്കാരും ഒക്കെ അറിയാവുന്നവരും അങ്ങനെയൊക്കെ എന്നിട്ട് പോലോ ആഹ അതെ അതെ എന്തിന അങ്ങനെ ചെയ്ത അതാ കല്യാണത്തിന്റെ കൊറച്ച് ദിവസങ്ങൾക്ക് മുന്നേ
കുട്ടിന്റെ അമ്മ പറയണ് തെളിഞ്ഞാൽ അവളി അതേപോലെ കൊല്ലണംന്ന് പറയുണ് ണ്ട് ഒരു ഇത്തിരി പോലുംവി ഈ കല്യാണതന് സമ്മതല്ലാന്ന് അവ അവള് പറഞ്ഞിട്ടില്ലത്രേ അല്ലെങ്കി..
ഇഷ്ടല്ലാന്നൊരു വാക്ക് പറഞമതിയല്ലോ പെണ്ണ് ആ പൂർണ്ണ മനസ്സ്.. ഇഷ്ട്ടതോട് കൂടിയണള്ള ആ ഇ കറങ്ങാൻ പോയതുംആ അങ്ങനെയൊക്കെചെയ്.. ചെയ്തതാ ന്നിട്ട് ചുമ്മാ അവസാനാ ആചെക്കന്റെ. ജീ.. അം കഞ്ഞ എല്ലാരും കണക്കാം പിന്നെ മറ്റേ എന്താ കഷായം ഗ്രീഷ്മയില്ലേ എ കഷായം ഗ്രീഷ്മ എന്തൊക്കെ കേസ് അയ്യോ എന്തൊക്കെ.. ഷാരോൺ ആ ആ അതെ അതെ അങ്ങനെ എന്താണ്ടോരുന്നൊ ആ ചെർ.. ന്തവേര് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നല്ലേ.. ആഹ് പി പെ ആർക്കും പേടിയില്ല അതുകൊണ്ടാണെ എന്തും ചെയ്യാനള്ള കാർണം.. ഇതെല്ലാം ചെയ്താലും പിടിക്കപ്പെടുന്നെല്ലർക്കു അറിയാം പഷെ എന്നാലു..
ഞാഹ, അതെ. അതെ..
ശരിക്കന്താറിയോ..
ഇങ്ങനെയിക്ക
ഞ്ഞേ അവ അതിന്റെതാ ശിക്ഷ കിട്ടണം.
ന്ന നല്ല ശിഷ കൊടുക്കണം ഇത് എന്തണ് ഒന്നുല്ല ആജ് സുമ്മാ ഈ കോടതില്. കൊണ്ടുയിട്ട് അവരെ തീറ്റി പോറ്റി വളർത്തിക്കൊണ്ട് വരുന്നല്ലാതെ ഇവർക്ക് അത് നല്ല പൊ ക്ഷണല്ലേ നമ്മൾ വീട്ടിൽ കഴിക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണാണ് ശരിക് ഈ ബിരിയാണി. അ അന്നും ഒരു ആവശ്യമില്ല ആഹ് ആ അല്ല ഇതൊന്നും ചെയ്യരുത് ഒന്നും കൊടുക്കയും ചെയ്യരുത് അർക്ക്..
യാം ജയിലിന്ന് പറയുമ്പോ അതിന്റേതായ ശിക്ഷ കിട്ടണം ആളുകൾക്.
ആയ് ശിക്ഷേ ഇതില്. അവരാ ജയിൽവാസം ന്ന് പറഞ്ഞാ അത്രേ ഇനി ഒരിക്കലും പോവാൻ തോന്നരുത് തിരിച്ച്. അതേപോലത്തോരഅവസ്തേയില്. എന്ന് വെച്ചാ ചെ വ വശപ്പിനുള്ള ഭക്ഷണം കൊടുക്ക അല്ലാതെ രുചികി ഒന്നും കൊടുക്കരുത്.
ആഹ് പണ്ടോന്ന. പണ്ടെന്ന് ഇത്രക്കലെ കൊലപകങ്ങള് ഇല്ലല്ലോ. ആഹ് ആ്അത് പറഞ്ഞിന്നു അല്ലേ പണ്ടന്നൊയിത. ഞമ്മള് ഈ കൊല്ലല് ഇതൊക്കെ.. ക്കെ മ്മള് സിനിമേല് മാ..
ആ സിനിമേല് മാത്രേ കണ്ടിട്ടൊള്ളു ഇപ്പ എല്ലാം. പിള്ളേര് ഈ കഞ്ചാവും മയക്കുമരുന്നും എന്ത ക്യാണ് കെടന്ന് കാണികണത് കഴിഞ ഞങ്ങള്ടെ ഇവിടെ തന്നെ കൊറച് നാള് മുന്നേ.. പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല കഞ്ചാവ്ടിച്ചി ഒരരുതര് വീട്ടിൽ കേറി അച്ഛനേം ആ അമ്മേനേം ആപ്പ് ഉപ്പനേ അമ്മൂമ്മനെ എല്ലാവരെയും കൊന്നുകളഞ്ഞത്.. ട്ട് അച്ഛൻ മാത്രം മരിച്ചില.. ആ ഞങ്ങള് ഞങ്ങളെ വീടിന്റെതോ അഫാൻ അല്ല. ഇതിന്ന് മുന്നേ ഈ അഫാന്റെ പ്രശ്നം ഉണ്ടാവണെന് കൊറച്ച് മുന്നേ ഞങ്ങടെ ഇവിടെ ആഹ് അഫാന്റെ സ്വന്തം ഉമ് ഉമ്മ അമ്മേനൊക്കെ കൊല്ലാ നോക്കിയത് അമ്മയൊക്കെ.. അമ്മ മരിചചൊന്ന് മരിക്കാന. ട്ടി ഇങ്ങനെ അത്യാസ നിലയിലൊക്കെ ആയിര്ന്ന്. പ്പഇങ്ങനെ ഒന്നും പെട് പെ പേടിവണ് ഇവർക് പിള്ളേർക്ക് പിള്ളേർക്ക് ഉം എന്തും ചെയ്യാനെ ഇങ്ങൻത്തെ അതെ അതെ ഈ ലഹരിക്കെ ഇങ്ങോട്ട് ചെന്ന് കഴുമ്പഴത്തേക്കും എന്ത് ചെയ്യാനുള്ള ധൈ
ധൈര്യാണ് ആഹ് ആർക്കൊരു പേടില്ല ഇപ്പോ ഹലോ ഹതെ. കേളുന്നില്ലേ? ഹലോ, കേൾക്കുന്നുടോ?